ആ ഇപ്പ എങ്ങനെണ്ട് സൗണ്ട് ഓക്കെ ആണോ
ആഹ് ചെറിയ സൗണ്ടിലാകേക്കാതെ എനിക്ക് കേക്ക്ണ്ട് പക്ഷെ ചെറിയ സൗണ്ടിലാണ് കേൾക്ക്ണത് ഇങ്ങള് എങ്ങനെ നാലു മണിക്ക് സ്പെഷ്യലായിട്ടുള്ള പലഹാരൊക്കെ ഉണ്ടാക്കോ
ആഹ് എനിക്ക് ചായ പൊതുവേ ഇഷ്ടല്ല ചായന്റെ ടേസ്റ്റെന്താന്ന് പോലും അറിയീല അ ചെറുപ്പത്തിലേ എനിക്ക് അതിനോട് ഒരു വിരക്തി വ ന്നതാ പിന്നെ അതിന് ശേഷം ഞാൻ കൃടിച്ചിട്ടില്ല എനിക്ക് ഇഷ്ട ഇഷ്ടല്ല അത് പാലാണെങ്കിലും പാല് പാർന്ന ചായേണെങ്കിലും കട്ടനാണെങ്കിലും ഞാന് അങ്ങനെ കുടിക്കലില്ല പിന്നെ പലഹാരങ്ങളൊക്കെ ഏകദേശത്തൊക്കെ കഴിക്കും ഇണ്ടാക്കും ചെയ്യൂട്ടോ ഇൻക്ക് കുക്കിങ്ങിനോട് ഭയങ്കര താല്പര്യാ
അതെല്ലേ അപ്പം ബിരിയാണി ഒക്കെ ഉണ്ടാക്കും?
ഓ ബിരിയാണി, മന്തി, ഫ്രൈഡ്റൈസ്
മന്തിം ആണോ മന്തിക്കെ ഉണ്ടാക്കോ? ഞാൻ ഒരു ദിവസം ബിരിയാണി ട്രൈ ചെയ്തു
ആഹ്
ഇതോട് കൂടി പറഞ്ഞു വീട്ടില് നിർത്തി ഇപ്പൊ ഇനി വേണ്ട അനങ്ങണ്ടാന്ന്
നിർത്താതെ ഇരുന്നൂടെ പിന്നെ നമ്മൾ അങ്ങട് പിന്നിം അത് മ്മക്ക് അമ്മക്കൊരു പാഷനുണ്ടെങ്കില് ഓക്കെയാവും
ആഹ് ഞാൻ പിന്നെ
നമ്മക്കൊരു പത്തൊമ്പത് പേരെ ഗസ് ണ്ടെങ്കി പോലും നമ്മളൊറ്റക്ക് നിന്ന് കൂളായിറ്റ് നിന്ന് ഉണ്ടാക്കും
ആണോ എനിക്കറിയില്ലാ ട്ടോ എനിക്ക് അങ്ങനെ അത്ര
അൽ അല്ലല പൊർ ഞാൻ എന്താ ച്ചാ ന്നാൽ ഹസ്ബൻഡ് പൊർത്തായോണ്ട് മക്കളിങ്ങനെ ഓരോരോ ആഗ്രഹങ്ങള്ൾ നമ്മൾ മക്കള്ങ്ങന ഓരോരോ ആഗ്രഹങ്ങള് ന്നമ്മള് സ്കൂള്ന്നൊക്കെ വിട്ടന്ന ഴ്ഞ്ഞാ ഓരോ കുട്ടിൾ അഉട്ന്ന് അത് കഴിച്ചു ഇത് കഴിച്ചു പറിയ് പറിമ്പോം ഞാൻ അത് വേഗം നമ്മള് പൊറത്ത്ന്ന് വാങ്ങിച്ചൊടുക്കൂല്ല വീട്ടിൽ എന്ത് പറഞ്ഞയ്ഞ്ഞാലും പക്കായ്റ്റ്ണ്ടാ ക്കികൊടുക്കും ഉം ഞി ഷവർമാണെങ്കിലും ആഹ് ഷവർമ്മേണെങ്കിലും അൽഫാമാ ണെങ്കിലും മന്തിയാണെങ്കിലും ഒക്കെ എല്ലം ചെയ്ത് കൊടുക്കും.
ഇതൊക്കെ അറിയാവോ.
നമ്ക്
മ് ഇവുരു അ കഴിക്കും പിന്നെ ആഹ് പിള്ളേരൊന്നും പറയില്ല്യ. ഇ അ ഒരു ബിരിയാണിണ്ടാകീപം അത് ഉപ്പ്മാവ്പോലെ ക ട്ട പുടിച്ചുന്നു പറഞ് ഇനി ഇണ്ടാക്കണ്ടാട്ടോ പറഞ്ഞു
ഉപ്പ്മാവ് പോലെ കട്ടപിടിക്കുന്നത് നമ്മൾ വെള്ളത്തില് ഇത്തിരി നാരങ്ങാനീരും. ഉപ്പും ഓയിലും ചേർത്തുകൊടുത്തമതി ന്നങ്ങനെ കട്ടപ്പിടിക്കൂല പിന്നെ ആഹ് പിന്നെ ന മ്മള് എങ്ങനെചെഞ്ഞാൽ തിങ്ങിനെറക്കരുത് മ്മള് കൊർച് വിസ്താരള്ള പാത ത്രത്തില് വേണം നമ്മള് വെള്ളം തെള്പിക്കാൻവേണ്ടിട്ട് നമ്മള് സ ആഹ് ന്ന ന്ന ഇ തമ്മില് പാഷർകലുകാരിക്ക് നല്ല പഷർപ് ണ്ടാകും പിന്നെ നന്നായി വേവാണം നമ്മൾദമ്മില് കോറ്ചേരം കെട്കൂലെ അതോണ്ട് ഫുള്ളായിട്ട് വേവിക്കരുത്‌. അതാ ഉള്ള്ത്ത അരി കടി മാറിക്കഴിഞ്ഞഴിഞ്ഞാൽ. നമ്മൾ ഊറ്റി തമ്മ്ടണം
അങ്ങനെയാണ് ലെ.
പിന്നെമ്മള് അരിവാങ്ങിക്കുമ്പോ എപ്പളും സ്രദ്ധിക്കണം ജോക്കർന്റെ ഫസ്റ്റ് കോൾട്ടി റൈസ്ണ്ട്. ഒര് എമ്പത് രൂപയെങ്ങാണ്ടേ ഹ് ത് വരുള്ളു പിന്നെ വൺകേജി വര്ന് പക്ഷെ. അത് നല്ലം അരിയായിരിക്കും
ആഹ് അരിയൊര്.
അരി വിത്യാസണ്ടാവും ഞമ്മളെ റൈറ്റിന് ചെൽപൊ. കൊറഞ്ഞ ടൈപ്പ്ണ്ടാവുംഅറുപതു അബത് രൂപയുടെ അത് ഞമ്മള പച്ചരിന്റെ പോലങ്ങട്ട് ചെലപ്പോങ്ങട്ട് പൊട്ടും അരിങ്ങട്ട് കുതി രിഞ്ഞിട്ട് ഹ് ശരിക്കൊരു ഉപ്പുമാവിന്റെ ആ ഒര് ലെവൽക് വരും അങ്ങന് ത്തെ
ആഹ് ഉപ്പുമാവ്പോലെയായി ശരിക്കും കട്ട
പിന്നെ നമ്മള് അരിയിടുന്നതിന്റെ മുന്നേ വെള്ളം വെക്കുമ്പതന്നെഒര് ഒര് അരമണിക്കൂർ മുന്നേ ഒന്ന് വെള്ളത്തിൽ കുതിർത്തി വെക്കണം
കുതിർത്ത് വെക്കണം ആഹ് കുതിർത്ത് വെച്ചായിരുന്നു പക്ഷെ അത്
ഇതിന് കൊർച് കൊർച് കാര്യങ്ങള് സ്രദ്ധിചെയ്ഞ്ഞാൽ ബിരിയാണി ബക്കയായിക്കിട്ടു.
ആഹ് പിന്നിണ്ടാകീട്ടില്ല ഇവിടെ ഭയങ്കര ഇഷ്ടാണ് ഞങ്ങൾക്ക് ഹ് പിള്ളേർക്കും ആഹ് ഞങ്ങൾക്കെല്ലാർക്കും ഭയങ്കരിഷ്
നെയ്‌ച്ചോർവെക്കല്ലേ നെയ്‌ച്ചോർ വെക്കലുണ്ടോ കുക്കറ്ല്
ഇല്ല്യ നൈചോറൊന്നുംനിക്ക് അറിയില്യ ങ്ങനെ വൈക്യാനായിട്ട് നൈചോറെങ്ങനെ വെക്യാ.
ചോറ് വെക്ക്‌നീകാട്ടില് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒര് റെസിപ്പിയാണ്. ഒന്നുംചെയ്യണ്ട നമ്മള് പിന്നെന്തായ്യചെയ്ഞ്ഞാൽ നയ്യുണ്ടല്ലോ മിൽമന്റെ നെയ്യ്. അതൊര് രണ്ട്സ്പൂൺ നമ്മളെ കുക്കറിലിട്ടിട്ടൊടുക്ക.
അത് ശരി ന്നിട്ട്.
വെള്ച്ചെണ്ണേ സൺഫ്ലവറോയിലോ ഞ് വേണങ്കി ഇത്തിരി അയ് അതിക് കൊറച്ചുംകൂടി ഒര് നാല് എല കായ കൊറച് ഒര് രണ്ട് പട്ടന്റെകഷ്ണം ഒര് രണ്ട്മൂന്ന് ഗ്രാമ്പൂ അത്രമാത്രം ഇട അത് മാത്രം ഇട്ടിട്ട് അതൊന്ന് പൊട്ടി കഴിയുമ്പോ നമ്മള് ഒര് കപ്പ് അരിയാണ് എടുക്കണേ ഇ രണ്ട് കപ്പ് വള്ളം.
അപ്പെ ഏതാ അരി എടുക്ക
നമ്മള് തന്നെ ഇ ഇ ഈ ജോക്കറ് ഫസ്.. ക് കോൾട്ടിയാണ് അങ്ങനത്തെ പിന്നെന്താച്ചാ ആ റൈസ് അ കൈമാറയ്സ് അവിട്ത്തെ അരിവാങ്ങിക്കണം.
തരി ആഹ് ആഹ്
പം അരി ന്തക്ണ്ച് അയിക് രണ്ട് കപ്പ് വെള്ളം ഒഴിക്ക. വെള്ളം ഒഴിക്ക അ ആ അ ഇപ്പം ഇന്ക്കും മോൾക്കും നല്.. കഴിക്കാൻ ഒര് ഒര്നാഴി അരീടുണ്ടങ്കി ഇഷ്ടംപോലെ ണ്ടാകും. ഞങ്ങക്ക് രണ്ട്പേ ആ രണ്ട് പേര്ക് ഇഷ്ടംപോലെ കഴിക്കാ. ആഹ് ആഹ് അപ്പൊ നമ്മള് ഒര് കിലോന്ന് പറഞ്ഞ നാല് നാഴിയാണല്ലോ അപ്പൊ നമ്മള് എങ്ങനെ അത്രയാണ് വെക്കച്ചെങ്കിലിൽ അതിനനുസരിച്ചിട്ട് നമ്മൾ ഇട്ട് കൊടുക്കാം ആഹ് എന്നിട്ട് ഈ വെള്ളം ഒഴിച്ചിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്കറിയല്ലോ ഏകദേശം വെച്ച് നോക്കിയാല വറ്റിക്കാനല്ലേ നമുക്ക് ബിരിയാണിക്ക് നമ്മള് ഊറ്റിടുക്ക ചെയ്യാ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണ വെച്ചാ പിന്നെ അതിനനുസരിച്ച് ഉപ്പ്‌ കുറച്ച് കൂട്ടിട്ട് കൊടുക്കണം നെയ്ച്ചോർക്കാമ്പോ വറ്റിക്കുമ്പോ നമുക്ക് അത്രയ്ക്ക് വേണ്ട എന്നിട്ട് ഒറ്റ വിസിൽ ഒറ്റ വിസിൽ ആ സില്ല് ഓഫ് ആക്കിയിട്ട് അതിന്റെ ആവി പോണ സമയത്ത് ആവി കളയരുത് അവി ആവി തനിയ ഇരുന്ന് പോണ സമയത്ത് കഞ്ഞാൽ നല്ല ടേസ്റ്റ് ആക്കാൻ ന
അതെല്ലേ ഞൻ ഇതുവരെ നോക്കിട്ടില്ല ഞ
അധികത്തൊന്നും വേണ്ട നമ്മള് ഉള്ളിയും കാര്യങ്ങളും ഒക്കെ ഇട്ട് കഴിഞ്ഞാല് ഒരു വേറെ വേറെ കളറായിരിക്കും ഇത് നമ്മളെ നിങ്ങളെ നാട്ടില് ഇങ്ങനെ മുസ്ലിംസിന്റെ നേർച്ചയൊക്കെ ഉണ്ടാവരുണ്ടോ
ഞൻ ഇവിടെ അങ്ങനെ
അങ്ങനെയില്ലല്ലേ ആഹ് അ അങ്ങനെയുണ്ടല്ലേ ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ എങ്ങനാ വെച്ച് കഴിഞ്ഞാല് ഈ നമുക്ക് പള്ളിയില് നേർച്ചയണ്ടാവും അപ്പൊ അതിന് നമ്മള് നമ്മള മതം മാത്രല്ല എല്ലാരും വരും നമ്മള് ആ ഫുഡ് നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാനാ തരി അപ്പൊ എല്ലാരും നമ്മളെല്ലാം വീട്ട ണ്ടാവും അവിടെ അങ്ങട്ട് നമ്മ നമ്മള പാത്രം കൊണ്ട് പോയി കഴിഞ്ഞാൽ നെയ്ത്തോറും കിട്ടും പിന്നെ നമ കറിയാണെങ്കിൽ ചിക്കനും ഇങ്ങനെ വീട്ടില് എല്ലാ വീട്ടിന്നും പച്ചക്കറി കൊണ്ട് വന്നിട്ട് എല്ലാം കൂടെ മിക്സിതിട്ട് കറി ഉണ്ടാക്കിയിട്ട് അത് നമുക്ക് അങ്ങനെ തരാ ആ നെയ്ച്ചോറ് ഏകദേശതു പോലെക്കരാം നമ്മൾ ഉള്ളി കഴിഞ്ഞ് കുക്കറില് വെച്ച് കഴിഞ്ഞാ ഒരി ഇതിന് ഒരു അത്ര കളറ് വ്യത്യാസം ഉണ്ടാവും ചോറിന്
അതെല്ലേ അത് ശരി അങ്ങനെയാണല്ലേ ആ ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല അങ്ങനെയൊന്നും അറിയില്ല പേടി എനിക്ക്ക്കെ
ചെയ്യ നിങ്ങള്
എന്തോ
ഗെസ്റ്റ് ഒക്കെ വരുമ്പോ എന്താ ചെയ്യാ ചോയ്ക്കാ
ഇവിടെ മിക്കതും ചോറും കറിയായിരിക്കും ആഹ് ഞ സാധാരണ അല്ലെങ്കിൽ ഇപ്പൊ സൺഡേ ഒക്കെ ആണെങ്കിൽ ബിരിയാണി കിട്ടൂല്ലോ അപ്പൊ ബിരിയാണി ഏൽപ്പിക്കും ആ പൊർത്ത്ന്ന് വാങ്ങിക്ക ചെയ്യ അല്ല ദിവസാണങ്കി ചിക്കൻ വാങ്ങിച്ച് കറി വെക്കും മോര് കാച്ചും ഒരു ഉപ്പേരിക്കറി മീനും കൂടെ വെക്കും അങ്ങനെ വെക്കും അങ്ങനെയ
കഴിഞ്ഞ എന്തെങ്കിലും ബിരിയാണിയോ മന്തിയോ ഒന്നുല്ലെങ്കിൽ മക്കളെ മുഖം തെളിയില്ല.
അത് ശരിയ ആ ഇവടെ അങ്ങനെ ചെ ഗസ്റ്റ് വരുമ്പോ ഇപ്പ എനി ഇന്നാള് ഉം വേറെ ദൂരത്ത്ന്ന് വന്നപ്പോ അന്നെനിക്ക് വയ്യാതിരിക്കായിരുന്നു അപ്പൊ പിന്നെ കറികൾ ഏൽപ്പിച്ച് ചോറ് മാത്രം വെച്ചു ഇവടെ.
ആഹ് ആഹ് നമ്മളെ ഏഴിലൊന്നും അങ്ങനെ അങ്ങനെ ഏൽപ്പിക്കാനൊന്നും കിട്ടില്ല. ഉം
ഉം അങ്ങനെ പിന്നെ പലഹാരങ്ങളൊക്കെ ഇണ്ടാക്കും പക്ഷെ ബി ബിരിയാണി അങ്ങനെ സാധനങ്ങളൊക്കെ കൊറവ പായസൊക്കെ അങ്ങനെയൊക്കെ വെക്കൽ കൊറവ.
ഞങ്ങള് പായസേ ഒക്കെ വെക്കും പാലടയാണെങ്കിലും സേമിയ ആണെങ്കിലും ഒക്കെ ഇണ്ടാക്കും.
അതെല്ലേ അത് ശരി ഉം ഉം ഉം അങ്ങനെ ഞങ്ങളങ്ങനെ കൊറവ.
ങ്ങൾ എണ്ണയിൽ ഇള്ളതാണോ ആവിയിൽ ഇട്ടതാണോ?
അഹ്ല്ല ആ എണ്ണയിൽ ഇള്ളേ കൊറവാ ആവി കേറ്റല് ദോശ, ഇഡലി, അപ്പാണ് കൂടുതല് ഇണ്ടാക്ക അ അപ്പം പാലപ്പില്ലേ ആ ആത് പിന്നെ
ഉപ്പും തേങ്ങയും കൂടെ കൂട്ടി മിക്സിട്ട് രണ്ട് കൂട്ടിവെക്കെല ചെയ്യാലേ?
ഈസ്റ്റ് ചെലപ്പോ ഈസ്റ്റ് ഇടും അല്ലെങ്കിൽ മറ്റേ തരി കുറുക്കി ചേർക്കും.
തരി കുറുക്കിചേർക്ക എമ്പ കപ്പി കായ്ച്ച്ന പോലെ.
അപ്പോൾ ആദ്യം കൊർച്ച് പൊടി അങ്ങെട്ത്തിട്ട് കുറു
ആ അങ്ങനെ കപ്പി കാച്ചീങ്കാണ്ട് ഒഴിച്ച് കൊടുക്ക ഓക്കെ ഞാനങ്ങനെ ഞാൻ വേഗന്ന് ചോറും തേങ്ങിം പി ഈ പി ഒരു നുള്ള് ഈസ്റ്റും കൂടി ഇട്ടിട്ടൊരൊറ്റ അടി അടിക്കും.
ആ ആ ആ ഇന്ന് അരച്ചു വെച്ചിട്ടുണ്ട് നാളത്തേക്ക് ആ മിക്കതും കൊഴപ്പല്ല ഇപ്പൊ ഇന്നാളൊക്കെ എന്താണാവോ അറിയില്ല ആ അരീടെ ആണോന്ന് അറിയില്ല വീർക്കിണില്ല കല്ല ച്ചിരിക്ക
ചോറിന്റ അളവ് കൊറഞ്ഞാ?
അറിയില്ല എന്താ സംഭവംന്ന് ഇത് ഞാൻ പൊർത്തൂന്ന് വാങ്ങിച്ച് പൊടിയാണ്. പക്ഷെ ഇത് പൊർത്ത്ന്ന് ആ ആ ഇല്ല പച്ചരി വെച്ചിട്ട്ണ്ടാക്കാറ് ഏ എടക്ക് ഞങ്ങള് പാക്കറ്റ് പൊടി വാങ്ങി ക്കാറുണ്ട് പച്ചരി ചെല സമയത്ത് പക്ഷെ ആദ്യായിട്ട് പൊടി വാങ്ങിച്ചിട്ട് ഹ് അത്പ്പോ കല്ല് പോലെ വന്നു അങ്ങനെ ഇതുവരെ വന്നിട്ടില്ല നല്ല പോടീടെ ആയിരുന്നോ എന്താ പറ്റിയതെന്ന് പുട്ത്തല്ല.
ആഹ്
രാത്രില് കലക്കി വെച്ച് നേരം വെളുത്തിട്ടും ആ ഞാനപ്പോ രാവിലെ എട്ത്ത് വെച്ചു അപ്പൊ പുളിച്ചു പക്ഷെ വീർക്ക്ണില്ല നാലു മണി വരെ വെച്ച് ക്കിയാണ് വീർക്ക്ണില്ല സാധനം പുളി പുളിപ്പായി വന്നു പക്ഷെ കല്ല് പോലെ സാധനം അ ഒരു വിധോക്കെ കടിച്ച് തിന്നു ബാക്കി കറി
ഇൻക്ക്തേ പോലെ ഞാൻ ഹൗസ് വാമിംഗ്ൻ്റെ മുന്നെക്കെ ഞാൻ ദോശക്ക് കൂട്ടിച്ചേ ഇതേപോലെ ഫ്ലോപ്പായിരുന്നു. ഇപ്പം ഞങ്ങ ഇപ്പൊ ഓക്കെ ആയി അഹ് ഇപ്പൊ നന്നായിട്ട് ഇതാവ്ണ്ട്. പൊങ്ങി വരും ഇപ്പൊ പിന്നെ നല്ല ചൂടു ആണല്ലോ അതോണ്ട് പിന്നെ പൊങ്ങാനൊന്നും വ യാതൊരു ഇപ്പോ ഇതില്ല.
ശരിയാ ചൂട് ആയത്കൊണ്ട് വേഗായിക്കോളും.
പത്തിരി ഉണ്ടാക്കുവോ നിങ്ങള് നേസ് പത്തിരി?
ഇല്ല അത് ഞാൻ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കി. അത് കൊളായി പോയി. യൂട്യൂബില് കണ്ടു പിന്നെ ഒരു കല്യാണത്തിന് പോയ്പ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരി കിട്ടി. അപ്പൊ ഇതെന്താന്ന് ചോദിച്ചപ്പോ ഞാമ്പറഞ്ഞു കടലാസ് പോലെ ഇരിക്കുന്നത് എന്താന്ന് ചോയ്ച്ചപ്പോ പത്തിരിയാന്ന് പറഞ്ഞു എന്റടുത്ത്.
പരത്തിയ പത്തിരിയാക്കാരം.
ആഹ് അപ്പത് നോക്കീലേ
അധികം ഏരിയൽ എന്താ ചെയ്യ ഇപ്പൊക്കെ കള്ളപ്പണിയ ജസ്റ്റ് മിഷീനിൽ പ്രെസ് ചെയ്യ വെറുത ഒക്കെ അങ്ങട്ടു ഇങ്ങട്ടും. താക്കിയിട്ട് മറിച്ചിട്ട് പൊള്ളിക്കും ഞങ്ങള എരിയലൊന്നും അങ്ങനെ പറ്റൂലട്ടോ.
ഇല്ല്യല്ലേ പരത്തി എടുക്കുവാണോ
ഇവിടെക്കെ അത്യാവശ്യം എങ്ങനെയാച്ചു കഴിഞ്ഞാല്, നമ്മള് മെഷീനിൽ പ്രെസ് ചെയ്തിട്ട് പിന്നെ നമ്മള് ച പ്പാത്തി പരത്തുന്ന പോലെ ഒന്നൂടെ പരത്തിയെടുക്കണം നെയ്സാക്കി എടുക്കണം.
ആഹ് ആഹ് ആഹ്
എന്നിട്ട് ചെയ്യണം ഇന്നലെ ഇന്നലല്ല മിനിഞ്ഞാന്ന്. ഇന്നല് ഇന്നലെ ഞാന് പത്തിരി ഉണ്ടാക്കി ഇന്നലെ വീട്ടില് പണിക്കാരുണ്ടായിരുന്നു അപ്പൊ പിന്നെ അവർക്ക് കൊടുക്കാൻ വേണ്ടിട്ട് പത്തിരി
ആഹ് ആഹ് ആഹ് അങ്ങനെയല്ലേ എന്റെ പത്തിരി ഞാനുണ്ടാക്കിപ്പ അതെല്ലാം ക ട്ട പിടിച്ചിട്ട് ചൂട് വെള്ളത്തിലോട്ട് പൊടിയിട്ട എനിക്കറിയില്ലേനു ഞാൻ ഒരുമിച്ച് പൊടിയിട്ട്
ആഹ് അത് ഒരുമിച്ച് വെള്ളം തെളക്കുന്ന സമയത്ത് ഉപ്പ് ഇട്ടിട്ട് നമ്മള് പൊടിഇട്ട് തീ ഒന്ന് കൊറച്ച് നന്നായിട്ട് വാട്ടിയെടുത്താ മതി. വെള്ളത്തിനനുസരിച് വേണം നമ്മൾ പൊടി കൊടുക്കാൻ വേണ്ടിയിട്ട് ആഹ്, അതൊന്നു വേവിച്ചിട്ടെടുത്തിട്ട് പിന്നെ ആ ചൂടോടെ തന്നെ നമ്മളു കൊഴച്ചെടുക്കണം അതാണ് കുറച്ചൊരു ടാസ്കുള്ളത് നേരെ കൗണ്ടർ ടോപ്പ്ക്കണിടാ നമ്മള് കയ്യിലിത്തിരി എണ്ണയോ ഇതോ ടാപ്പന്നങ്ങട്ട് നന്നായിട്ട് അതങ്ങട്ട് ശീലാവണം അങ്ങനെ കുഴച്ചു നന്നായിട്ട് കുഴ ശരിയായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഓക്കെയാവും
അത് ശരിയാ എനിക്കു ശരിക്കും ചപ്പാത്തിയുണ്ടാക്കാൻ പോലും അറിയില്ല. ചപ്പാത്തി പരത്തിയാ പരന്നു കിട്ടില്ല
ആഹ്‌ ന്നാ ഒക്കെ ട്ടോ വിളിക്കാവേ
ആഹ് ശരി ശരി ഓക്കെ